പറഞ്ഞോളൂ വിശേഷം നല്ല വിശേഷം സുഖം രാവിലെ തൊട്ടേ മഴയാണ്
ആ ഇവിടെ പക്ഷെ മഴയില്ല നമുക്കിപ്പോ മഴയുണ്ടായിരുന്നു രാ ത്രി മഴയുണ്ടായിരുന്നു പക്ഷെ ഇ
ഇവിടെ രാത്രിയും രാവിലെയും എല്ലാം മഴയ
ആഹ് ആഹ് കുത് മ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു രാവിലത്തെ കാപ്പി കുടി കഴഞ്ഞതേ ഉള്ളു. മ്
മക്കളൊക്കെ ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഫുഡൊ കഴിഞ്ഞ് മക്കളൊക്കെ എന്താ
ഒരു മോന് മോന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന് ഇപ്പൊ രാവിലെ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കി ആക്കിട്ട് വന്ന് ഞങ്ങടെ രാവിലത്തെ അടുത്ത് ആ അടുത്ത് അടുത്താണ് സ്കൂള് ഉം വണ്ടിയൊക്കെ ഉണ്ടാക്കാത്തതേ ഉള്ളൂ ഇച്ചിരി ഞങ്ങൾ ഇച്ചിരി ഉള്ള് ഏരിയ ല്ല അപ്പം ആ ഫുഡ് കൊടുത്ത് സ്കൂളിൽ കൊടുത്തു വിടും
ആഹ്
ഞങ്ങള് ഇച്ചിരി ഉള്ളയേരി ആ ഉള്ളയേരി. ല്ലേല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെത്താൻ വിടത്തില്ല.
മ് മ് എന്താ പറഞ്ഞേ മനസ്സിലായില്ല എനിക്ക് എന്താ ഉള്ളിലോട്ടണന്നോ ഉള്ളിലോ
ആഹ് നമ്മള് റോഡിന്ന് ഒത്തിരി ഉള്ളിലോട്ടാ വീട് ത നിൽക്കുന്നത്
ഓ ഓ ആ അപ്പൊ അടുത്താ അ നടന്നുപോകാൻ കൊറച്ചുക്കൂടെ ഒക്കെ പ്രായവായാൽ നടന്നുപോ
ആഹ് നടന്ന പോകാനുള്ളത് ദൂരേ ഉള്ളു പിന്നെ ഈവഴി ഈ പട്ടിശല്യയൊക്കെ ഉള്ളോണ്ട് നമുക്ക് അങ്ങനെ ഒറ്റക്ക് കൊച്ചുങ്ങളെ വിടാനും ഒക്കത്തില്ല
ആഹ് അത് സരിയാ
ഉം പട്ടിയുടെ ഭയങ്കര പ്രശ്നം അയ്യോ ഇഷ് ഇഷ്ടം പോലെ
ഇപ്പൊ ഞങ്ങടെ ആ ജംഗ്ഷനില് ഒരു കടയുണ്ട് ആ കടയിലെ ഒരു പട്ടി വന്ന് പ്രസവിച്ചതാ ഒരു പെൺപട്ടി പ്രസവിച്ച അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരുന്ന ആൾ ക്കാരെല്ലാം ബിസ്ക്കറ്റും അതുയിതുയെല്ലാം മേടിച്ചിട്ട് കൊടുക്കും ഈ കോടുത്തിപ്പോ ഇവിടെ അവിടെ പട്ടി ബഹളവാ പക്ഷെ അത് നമ്മളെ ഒന്നും ചെയ്യത്തില്ല ന്ന് ആ പട്ടികള് പാവയിരിക്കും പക്ഷെ ഏതെങ്കിലും ഒരു പേപ്പട്ടി വന്ന് കടിച്ചു കഴിഞ്ഞാല് ഇതുങ്ങള് ഇതുങ്ങളുടെ പാവത്തം അങ്ങ് മാറത്തില്ലേ അപ്പൊ പിന്നെ അതൊരു ശല്യവാ അത് പക്ഷെ അത് ചെക്ക് ഇ ഓർ ആരു ഇല്ല ഇത്ര
ഓ അത് പറഞ്ഞോണ്ടയല്ലേ ഇപ്പോഴും ഇത് ചെയ്യാന്നൊക്കെ പറയുന്നു ഇല് ആരാ ചെയ്യുന്നത്
ഉം അപ്പൊ നിങ്ങളുടെ അവിടെ അങ്ങനെ ആരേങ്കലും പട്ടി കടിച്ചിട്ടുണ്ടോ ഇങ്ങനെ
ഈ പേപ്പട്ടിയുടെ പ്രശ്നമൊന്നുല്ല പട്ടികളെ നമ്മുടെ ആ റോഡ് അരികിലെ ഇഷ്ടം പോലെ നമുക്ക് ഉപദ്രവം ഒന്നും ലാ ബി ന്നാ ഒരു പ്രശ്നംഒള്ളാവെച്ച നമുക്ക് വീട്ട് മിറ്റത്ത് അ മിറ്റത്ത് ഒന്ന് എ ഇടാനൊക്കില്ല ഈ ചവിട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം രാത്രിവന്ന്
ആഹ് അയ്യോ
ചെരുപ്പ് ചെരുപ്പ് ഇടാനൊക്കി ഇല്ല ചെരുപ്പ് എടുത്തോണ്ട് പോകും എല്ലാ അകത്തു സൂക്ഷിക്കണം രാത്രി കിടക്കുന്നതിനു മുമ്പ് ചവിട്ടി എല്ലാം എടുത്ത് അകത്തു ഇട്ടാൽ രാവിലെ എണീക്കുമ്പോ ചവിട്ടി അവിടെ കാണും ഹ് പിന്നെ രാവിലെ രാവിലെ എടുത്ത് തിരി ചെട്ടിയിടണോന്നൊള്ള തെ
ഉം
അതൊരു ഭയങ്കര ശല്യവാ അത് ചെരുപ്പ് ചെരുപ്പൊന്നും വെളീടാനൊക്കീല നമ്മളകത്തോട്ട് കയറി തിരിച്ചറങ്ങുമ്പോഴത്തേക്ക് ചെരുപ്പെല്ലാം പോയി പിന്നെ അയിന്റെ പുറെ പ പോവാനിക്കണം അത് ചെടിച്ചെട്ടികള് അതുവരെ പഠിച്ച് കടിച്ചിടും
അപ്പം ഭയങ്കരം പട്ടികളാണല്ലോ അത്
ആന്നാന്നാന്ന് ഒന്നല്ല ഒന്നോ രണ്ടെണ്ണോ ആണെങ്കി പ്രശ്നയില്ല ഇത് ഒരു കൂട്ടവായിട്ടല്ല്യോ കിടക്ക്ന്നത് ഇതിപ്പോ ഇപ്പഴും ഒരെണ്ണം പ്രസവിച്ച് ഇപ്പൊ അമ്മയും കൊ ച്ചും കൂടാകടക്കുന്നത്
അത് കൊള്ളാം ഉം ഓ അത് നമ്മ
ആഹ് ആരോടാ പരാതി പറയുന്നത് ആരോട് പരാതി പറഞ്ഞിട്ടും പ്രയോജനമില്ല
എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഫുഡൊക്കെ ആയോ
ആഹ് രാധേ കുഞ്ഞിനെ വിടുന്നോണ്ട് രാവിലെ എല്ലാം അവർ ക്ക് ചോറ് കൊടുത്ത് വിടുന്നോണ്ട് രാവിലത്തേക്കെല്ലാവും അല്ലല്ല അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മയുണ്ട്, ഞാനുണ്ട്, മോനുണ്ട് പിന്നെ ഹുസ്ബൻഡ് വെളയിലാണ് ആ സ്വന്തം അമ്മയാ അല്ല ഹസ്ബന്റിന് അവി അനിയനും ഒക്കെ ഒള്ളോണ്ട് അവരവിടെ ഫാമിലിയായിട്ട് അവിടെ ആക്കിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് മാറി
ഓക്കെ ഓക്കേ ആ ആഹ് ആഹ്
ചേച്ചിയാ ചേച്ചിയെ കെട്ടിച്ചെടുത്താ
ആഹ് ഓക്കെയാ
അതുകൊണ്ട് അച്ഛന് വയ്യാതൊക്കെ ഇരുന്നൊണ്ട് ഇല്ലല്ല എല്ലാം രാവി
എല്ലാം റെഡിയാ അപ്പൊ പി പിന്നെ പ്രതേകിച്ച് ജോലിയൊന്നുയി
ആഹ് ഇനി ഇച്ചിരി തുണിയലൊക്കെ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ ഞങ്ങളെ കൊച്ച് കൊച്ചു ജോലികള്
ഉം
ആ അതേ ഒള്ളു ഇവിടെ ല്ലാ രാവിലെ റെഡിയാകും കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ഞങ്ങക്ക് മൂന്നോർക്കും മതിയല്ലോ
അതെ അതെ
ചെല കൂട്ടത്തിലുള്ളത് നമുക്ക് കൂട്ടാനാവും പി ആഹ്‌ കൊണ്ടോയിക്കോളും കൊണ്ടുപോകും കഴിച്ചോളും അയാൾക്ക് വീട്ടിലെ ഫുഡ് മതി സ് ളീന്ന് കൊടുക്കുന്നത് കൂ കിട്ടാനൊന്നും അയാക്കത്ര തൃപ്തി ആവത്തില്ല
ആഹ് ആ അവർക്ക് കഞ്ഞി കൊടുക്കുംന്ന് തോന്നുവല്ലേ കഞ്ഞി ഒണ്ട് തോന്നുവല്ലേ ചോറ ആഹ് ആഹ് ആഹ് പക്ഷെ അത് നല്ലതാണെന്നാ പറയുന്നേ ചില പിള്ളേർക്ക് ഇഷ്ട
താണ് പക്ഷെ ഇവർക്ക് ഈ അരി ഈ നമ്മുടെ സാധല്ലെ റേഷൻ കടേന്ന് കിട്ടുന്ന അരിടെ മാതിരുള്ള അരിയാ ആ അത് മോനത്ര തൃപ്തികരല്ല പിന്നെ അയാൾക്ക് എല്ലാം കൂട്ടാനൊക്കെ നമ്മള് വെക്കുന്നതിന്റെ കൂട്ടൊന്നും സ്കൂളിലല്ലല്ലോ സ്കൂള കിട്ടാത്ത ഇല്ലേ അവിയലൊ വെള്ള മുളകൊക്കെ എടുക്കുന്നത്
ആഹ് അതെ അതെ അതെ
അതൊന്നും അയാക്ക് ഇഷ്ടമല്ല
ആഹ്
എല്ല അയാക്കൊരു പ്രത്യേകാ ചിട്ടേക്ക ഒണ്ട്
ഇഹ്ആ അതുകൊണ്ട് അത് തന്നെല്ല ഒറ്റ കൊച്ചാവ്മ്പോ അവര് വേറൊരു രീതിയിലായിരിക്കുമല്ലോ മറ്റേ പിള്ളേർക്കെല്ലോ ഒരു ഇല്ലേ നമ്മള് കൂടുാം കയറങ്ങി കൊടുക്കും അയ്യമോന് ആ അത് തന്നെ അവർക്ക് എല്ലാം ആ
ക്കുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങ് കൊടുത്തു വിടും
ആഹ് അതെ അതെ
ചോറ് ഭയങ്കര ഇഷ്ടാ അതുകൊണ്ട് പൊതിമതി നമ്മളെല് കണ്ടുപിടിക്കണോ ന്നൊള്ളതേ ഒള്ളൂ
എല ഒണ്ടോ വീട്ടി കൃഷിയൊക്കെണ്ടോ സ്ഥ ലോ ഒക്കെ ഒണ്ടോ കൃഷി
ആഹ് ഒത്തിരി ഇല്ല നമ്മട ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നട്ട് വെക്കും അത്രേ ഒള്ളു. മ്ം വല്യ കൃഷിയ്യാനുള്ള സ് സ്ഥലോന്നു ഇല്ല
ആഹ് ആഹ്
ഉം പിന്നെ എല ഇത് വാഴ നട്ടിട്ടൊണ്ട് അപ്പ അതുകൊണ്ട് എന്നും എല ഒണ്ട്. എലയ്ക്ക് ക്ഷാമോന്നു ഇല്ല
ആഹ് ചെല സ്കൂളിൽ അലോവ്ഡല്ലേ പൊതി കാര്യം അവർക്കെ എല കളയാൻ വയ്യ
ഓ ആഹ് അങ്ങനെ ഇതുണ്ട് ഇത് അവൻ പറയുന്നത് ഞാൻ ചോ പാത്റത്തി ചോറ് കൊട്ത്തേക്ക്മ്പ പറഞ്ഞ് അമ്മ അത് വേണ്ട ണ്ട അ ഇത് പൊതിച്ചോറാവ്മ്പ എലേം കൊണ്ട് കളഞ്ഞേ ങ്ങ് പോയ് കൈ കഴ്കി ഇങ്ങ് പോന്നാ മതി മറ്റേത് പുള്ളേരെല്ലാം കൂടെ നി യ്ക്ക്മ്പ പിന്ന അവര് കൈ കഴ്‌ക്ന്നടം വരെ നമ്മളവിട നോക്കിയിക്കണം നമ്മള പാത്രം കഴികിട്ട് വരാന്
അതെ അതെ മ്ഹ് പിന്നെ
അതുകൊണ്ട് അവൻ പറയുന്നെ അമ്മേ ഇത് എളു പ്പാ അതാകുമ്പോ അങ്ങോട്ട്കൊണ്ടൊന്നു ഇട്ടാമതി മീൻ അങ്ങനെ ഒന്നുമായില്ല ഇവിടെ നിർ നിർബന്ധമില്ല മീനിനോടൊന്നും
ആഹ് നിങ്ങക്ക് അവ
അതേയുള്ളു ബറക്ക് ഇഷ്ടം പോലെ രാവിലേം ഉച്ചക്കും വൈകിട്ടും ഇവിടൊക്കെ അങ്ങ് കടകളാ കടകളോട് കടകളാ മീനിന്റേം മീനോ ചിക്കനോ മ ട്ടനോ എന്തോ വേണ്ടേന്നുവെച്ചു കഴിഞ്ഞാ പോയങ്ങ് വാങ്ങിക്ക് ഇപ്പോ പന്നിയിറ തുടങ്ങിന്ന് പറയുന്ന കേട്ട്
ആഹാ അത് കൊള്ളാം ഉം അതിപ്പോ മീനൊക്കെ കിട്ടാനില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പ മീൻ വലുതായിട്ടല്ല മീനൊക്കെ വില കൂടുതലുവാ ആണോ അറിയുന്നില്ല ഉം അപ്പൊ ഇനിപ്പോ മീൻ ഒട്ടുമേ കിട്ടത്തില്ല
ഇവിടെ പിന്നെ കട- ടകള കടകൾ പൂണക്കണ്ട് വൈകിട്ട് അല്ലാതെ മീൻ കിട്ട അതൊക്കെയാന്നെങ്കി പിന്നെ നൂറ രൂപ ഒന്നര കിലോ ചൂട നൂറ് രൂപ
ഓ അത്രയേ ഉള്ളോ ആഹ് ചൂട നല്ല മീനല്ലേ
ആഹ് ആ സമയത്ത് ചെല്ലണം പെട്ടെന്ന് പിടിച്ചു പറിയാ
ഓ
അങ്ങനെയൊക്കെ ഞാന് വർക്ക് ചെയ്യുന്നതകൊണ്ട് ഞാൻ എട്ടരയാവും- ജോലി ചെയ്യുന്നടുത്തുനിന്ന്റങ്ങാന് ഞ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അമ എനിക്ക് ഉച്ചതൊട്ട് ഞങ്ങള് ഷിഫ്റ്റ് അടിച്ചിട്ടേക്കുവാ
വേറെന്തിയെ മറ്റേ നീതി മെഡിക്ക-
അല്ലല്ല നോർമൽ മെഡിക്കൽ സ്റ്റോറാ അവിടെ വേറെ ഒരാളുണ്ട് അത് കഷി രാവിലെ തൊട്ട് ഉച്ച വരെ അദ്ദേഹം നിക്കും ഒരു മണി തൊട്ട് എട്ട ര വരെ ഞാൻ എനിക്കൊളള ഡ്യൂട്ടി
ആ എന്നാലും നമ്മുക്ക് കുഞ്ഞ് വരുമ്പോം കാണത്തില്ല വീട്ടിലല്ലേ
ആ അല്ല അവൻ സ്കൂളിൽ നിന്ന് അങ്ങോട്ടാ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ അടുത്തുതന്നെയാ അന്റെ സ്കൂള് അപ്പൊ അവ എനിക്ക് കാണത്തക്ക രീതിയിൽ അവനെ അവിടെ ആക്കിയേക്കുന്നത് അപ്പൊ അവൻ സ്കൂളും കഴിഞ്ഞ് വരുമ്പോം കടയിലോട്ട് വരും ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട്കൊണ്ടാക്കും.
ആഹ് ആ അപ്പൊ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് നമുക്ക് പോകാം വീട്ടിൽ ഒരു സ്വാതന്ത്ര്യ ആ ഇല്ലെ
പോവ കല്യാ ആരുടെയെങ്കിലും കല്യാണം വന്നാ കല്യാണം
ശരിയാ അപ്പൊ എന്താ ഇത് പെർമനന്റ് ആയിട്ട് ഒരു മണി മുതൽ എട്ടര വരെയാ
ന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ അവര് നമ്മളൊട് നേരത്തെ പറയും ഇന്ന ദിവസം നിക്കണേന്ന് പറഞ്ഞാ അതിന്റെ ഓവർ ടൈം ശമ്പളായിട്ട് അതിങ്ങ് തരും
ആഹ് ഇപ്പൊ ഒരു ജോലി എപ്പഴും നല്ലതാ ഉം അല്ല ജോലി എപ്പഴും നല്ലതാ നമ്മക്ക് സ്ത്രീകൾക്കൊക്കെ ജോലി അല്ല വെറുതെ തന്നെയല്ല നമ്മടെ ആവശ്യങ്ങൾ എന്തെല്ലാം നടക്കും നമ്മക്കേ നമ്മക്ക് ആരോടും ചോദിക് ക്ക്‌ണ്ടായല്ലോ അല്ലെ എനിക്ക് ഇത്ര രൂപതാ നമ്മുടെ കുഞ്ഞ് ഇപ്പൊ അവനിപ്പോ ഒരു ഷർട്ട് മേടിച്ചു കൊടുക്കണം നമ്മള് കൊണ്ടാ നമ്മള് സമ്പാദിച്ച പൈസായ കൊണ്ട് അവനൊരു ഷർട്ട് അല്ലെ അവനിനി വള ന്നുരും അവെനെന്തെല്ല അവ നാവശ്യ ശ്യങ്ങള് അല്ലെ നമുക്ക് അവനെ നല്ലൊ രു ഐസ്ക്രീം അമ്മ എനിക്ക് ഐസ്ക്രീം എനിക്കൊരു ഐസ്ക്രീം വേണം അപ്പ നമ്മടെ പൈസാകൊണ്ട് അവന് മേടിച്ചു കൊടു കുമ്മം നമ്മുക്ക് ഒരു സന്തോഷം ഇല്ലേ നമുക്ക് ഭയങ്കര സന്തോഷാത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെന്തേലു അത്പക്ഷേ നമുക്ക് ഈ ചെറുതിലെ ഈ വരൊന്നും അറിയത്തില്ല ഒരു അവരൊരു പ്രായമായി കഴിയുമ്പോഴാണ് നമ്മക്ക് ക്കാവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാറ്റിസ്‌ ഫാക്ഷൻ വരുന്നത്. ലെല്ലാം നമ്മള് ഫർ നെ മാത്രം ആശ്രയിച്ചു കഴിയുയാന്ന് പറ ഇനി പ്പൊ ഉള്ള പിള്ളോരൊക്കെന്ന് പറഞ്ഞ ഇപ്പം ഴത്തെ പിള്ളേര് അത് അവരത് ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം നമക്ക് അത് നല്ലത നല്ല നമ്മള് സ്വന്തമായിട്ടൊരു സമ്പാദ്യ എപ്പഴും നല്ലത.
ല്ല അവര് അത് അല്ല നമ്മള് ചെയ്യുന്നകണ്ട് അവരും അത് ശീലിക്കും എന്റെ പുത്രനാശി ക്കിനോണ്ട്. ഒരു രൂപോലും വെറ് എന്റെ അവന്റെ കിട്ട് അവന്റെ കൈ കിട്ടുന്നയൊന്നും അവൻ കളയത്തില്ല. അതേസമയം എന്റെന്ന് ചോയിക്കും അമ്മ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിക്കാ പത്തുരൂപ തായേ അല്ലേ വേണ്ട എനിക്കത് വാങ്ങിക്കണ്ട ഞാൻ പറഞ്ഞെടാ നിനക്ക് നക്ക് കിട്ടിയ കാശെന്തെയാ.
ആ ആ ചെല പിള്ളേർക്കെ കൊറച്ച് പിള്ളേർക്കെ അങ്ങനെ ഒരു സമ്പാദി ഷീ ശീലം വരെത്തുള്ളൂ.
അത് ചേച്ചി കൊച്ചു പരുവൻ തൊട്ട് ഞാൻ ചെയ്യിപ്പിച്ച ശീലം കാരണം നമ്മള് പൈസയുടെ മൂല്യം നന്നായിട്ട് അറിഞ്ഞ് വളർന്നവരാ. നമക്ക് ഒരു രൂപ കിട്ട് കിട്ട് കി നമക്ക് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മളത് എങ്ങനെ നമ്മളത് ഉണ്ടാക്കുന്നുള്ളത് നമക്ക് മാത്രെ ഞാൻ എന്റെ ഒരു കൊച്ചുപരുവം തൊട്ട് പ്പ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാ. ഞാൻ ഇപ്പ ഇരുപത് വർഷം ഷാണ്ടായി മെഡിക്കൽ ഫീൽഡ് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്കറിയാന്നോണ്ട് നമ്മളുടെ മക്കളോട് നമ്മള് എന്റെ അവന്റെ ഒരു രണ്ട് രണ്ട് അവനൊരു അറിവായ സമയം തൊട്ട്
ആഹ്
ഞാൻ പറഞ്ഞു കൊടുക് ക്കുന്നുണ്ട് ഒരു രൂപ നമ്മള് കളയരുത് ഒരാൾ തന്നത് നമ്മളത് വഞ്ചിയിലിട്ടിട്ട് ആ വഞ്ചി പൊട്ടിക്കുന്ന സമയത്ത് അത് പോണക്ക് അവനൊരു സേവിങ്സ് ആയിട്ട് അവന്റെ ഇതിൽ തന്നെ ഞാൻ ചെയ്തിടും.
നല്ല കാര്യ അത്
കാരണം മക് അവര് വളർന്ന് വരുമ്പോം നമ്മള ഈ ഒരു രൂപ ഈ ഇപ്പോഴത്തെ പിള്ളേരൊക്കെന്ന് എത്ര പൈസയാ കൊണ്ടന്ന് വെറുതെ വേസ്
അതെ അതെ ഒരു ആവിശ്വോ ഇല്ല അത്
അതെ അതെ
ഉം ഞാ ആ ഞാന് മിൽമയില് വർക്ക് ചെയ്യുന്ന ആളാ അപ്പൊ ഞാനിപ്പ അവിടെന്ന് വിളിക് ച്ചു ആഹ് എന്നാ ശരി ഓക്കെന്നാ നമുക്ക് വിളിക്കാം ഓക്കെ ന്നാ